ഹലോ
ഹലോ
ആഹ് ആഹ് പറ ആഹ് പിന്നെ ഞാനി ഇപ്പൊര് യാത്ര പോയിക്കൊണ്ടിരിക്കാരുന്നു അപ്പൊ നമുക്ക് യാത്രനെ കുറിച്ച് സംസാരിക്കാന്ന് വിചാരിച്ചു
ഓഹ് യാത്രേനെ കുറിച്ച് സംസാരിക്കാം കേക്ക്ന്ന്ണ്ടോ?
ആഹ്, ആഹ്, കേൾക്ക്‌ന്ന്ണ്ട്.
ഓക്കെ പറഞ്ഞോളൂ. യാത്രയൊക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ട്ട ഉള്ള ആളാണോ?
ആഹ്, യാത്ര പോവാൻ എല്ലാർക്കും ഇഷ്ട്ടേരിക്കല്ലോ എല്ലാർക്കും ഏറ്റം ഇഷ്ട്ടള്ള കാര്യം തന്നേരിക്കും യാ യാത്ര പഷേ എനിക്കോന്നുന്നു നമ്മളെ ഒരു സാഹചര്യവും എല്ലാം കൂടി ഒത്തിണങ്ങിയാ നമുക്ക് ഒരിക്കലും ഈ വലിയത് യാത്രകളൊന്നും നടക്കൂല നമുക്കിപ്പ പ്ലാനിങ് മാത്രേണ്ടാവൊള്ളൂ. നമ്മളൊക്കെ ഗ്രൂപ്പിൽ ഒരുപാട് പ്ലാൻ ചെയ്യും. അവടെ പോണം ഇവടെ പോണം. പഷേ നമുക്ക് ഇന്ന് എല്ലാ സാഹചര്യവും ഒത്ത് ണങ്ങീട്ടൊന്നും നമ്മള് ഒരിക്കലും യാത്ര പോവില്ല പ്ലാനിങ്ങ് മാത്രേ എപ്പോം നടക്കൊള്ളൂ.
എനിക്ക് തോന്നി ഇപ്പഴാണ് ഇപ്പഴത്തെ ഒരു തലമുറയിലാണ് ഇങ്ങനെ. ആഹ് പ്ലാനിംങ്ങ് മാത്രം നടക്കുന്നത്.
എന്നിട്ടോ അവരവരെ തന്നെ കളിയാക്കും ചെയ്യും മരിച്ച അല്ലെങ്കിലും യാത്ര പോകും എന്നുള്ള രീതിയില് ശെരിക്കും യാത്രന്നൊക്കെ പറയുന്നത് നമ്മടെ മനസ്സിനൊക്കെ ഇത്ര സമാധാനം തരുന്ന ഒര് കാര്യണല്ലേ എവിടെയെങ്കിലും പോയി അതിപ്പോ റ്റ് എനിക്ക് തോന്നുന്നു കൂട്ടായിട്ട് പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒറ്റക്ക് പോകുന്നതായിരിക്കും
ശെരിയാണ് കാരണം കൂട്ടായിട്ട് പോകുമ്പോ നമുക്ക് എല്ലാം ഒ ഒത്ത് വരണ്ടേ അത് ഒത്ത് വരുമ്പോ ത് ഒരിക്കലും നമ്മൾ യാത്ര നട നടക്കൂല നമ്മളത്
അതെ ഞാനൊക്കെ ഒറ്റക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കാരണം സ്വന്തമായി ട്ടെല്ലാം ആസ്വദിച്ച് സ്വന്തമായി കാഴ്ചകൾ കണ്ട് കുറ്റമുള്ളതു പോലെ നമ ഇത് ഇങ്ങനെ നമ്മളായിട്ട് പോയിട്ട് വരാൻ പറ്റും നമ്മള അങ്ങനെ പറയില്ലെ നമക്ക്‌ നമ്മളായി ജീവാൻ പറ്റും അതുപോലെ നമ നമ്മളായിട്ട് നമ്മളും നമ്മളെ ചിന്തകളും ആയിട്ട് പോയിട്ട് വരാൻ വേണ്ടി പറ്റും
പഷേ നിങ്ങള് പറഞ്ഞത് പോലെ ഒറ്റക്ക് പോകൻ യാത്ര താൽപ്പ താൽപര്യള്ള ഒരാളല്ല ഞാൻ എനിക്ക്‌ ഒരാളെങ്കിലും കൂടെ വേണംന്ന് താൽപര്യള്ള ഒരാളാണ് ഞാൻ എനിക്ക് ഒറ്റക്ക്‌ എവിടെയും പോകുന്നതിനോട് വല്യ താ താൽപര്യം ഇല്ല എനിക്കൊരാളെ കൂട്ടിട്ട് പോകാനാണ് ഏറ്റം ഇഷ്ട്ടം
പിന്നെ സ്ത്രീകളാവുമ്പം അതിന്റെതായ ഒരു സുരക്ഷിതത്വം കൂടെ ഉറപ്പുവരുത്തിയിട്ട് നമുക്ക് ഒറ്റക്കൊക്കെ പോകാൻ വേണ്ടി പറ്റുഒള്ളൂ അതും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം ഇപ്പഴത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം അങ്ങനെയാണല്ലോ സ്ത്രീകൾ എവിടെയും സേഫ് അല്ലാത്തൊരു സുരക്ഷിത അല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയല്ലേ നമ്മള് കടന്നു പോന്നത് അപ്പം ഈ ഒറ്റക്ക് യാത്ര പോന്ന് പറയുമ്പോ ബസ്സ്കളിലായാ പോലും ലൈംഗികാതിക്രമങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടാണ് അപ്പൊ നമ്മള് അതൊക്കെ നോക്കണം ഒറ്റക്ക് യാത്ര ചെയ്യ്ന്നത് അന്റെ മുമ്പ്
പക്ഷേ ഒരുപാടി ഇപ്പൊ നമ്മ സോഷ്യൽ മീഡിയക്കെ ഉപയോഗിക്കുന്ന കൊണ്ട്ന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുവ് ല്ലോ എത്ര എത്ര സ്ത്രീകളാണ് ഒരുപാട് രാജ്യ രാജ്യങ്ങളിൽ നമ്മ ഞാനൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് രാജ്യങ്ങളില് കറ ഒറ്റക്ക് സോളോ ആയിട്ട് പോകുന്ന ഒരുപാട് സ്ത്രീകൾുണ്ട്
അതെതെ ഒറ്റക്ക് ഒരുപാട് പേര് പോകുന്നുണ്ട്
നമ്മുക്ക്
ഞാന ഞാനൊക്കെ വെച്ചാല് എന്താ പറയാ നമ്മളൊന്നങ്ങനെ ചെറുപ്പത്തെ ഒരുപാട്ത്ര ത്രകളൊന്നും ഒരുപാടൊന്നും പോയിട്ടില്ല അപ്പം ഒറ്റയ്ക്ക് പോകരുത് ഒറ്റക്ക് പോരുത്ന്ന് കേട്ട് വളർന്ന ഒരു സാഹചര്യ ആയതോ ണ്ടായിരിക്ക ഒറ്റക്ക് അങ്ങനെ ഒരുപാട് ദൂരെ ഒൊന്നും പോവാാറില്ലേ കേട്ടോ അപ്പൊ ഈ വല വലിയ ട്രിപ്പ ഒന്ന സോ ട്രിപ്പ് പിന്നോടൊന്നും എനിക്ക് ധര്യല്ല കാരണം ഞാൻ വിചാരിക്കവരൊക്കെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നത് ഓരോ വീഡിയോകള് അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും പരിചയ ഇല്ലാത്ത നാട്ടിൽ പരിചയ ഇല്ലാത്ത ഭാഷ സംസാരിച്ചിട്ട് ഇവരെ എങ്ങനെ പോകുന്നതാണ് എപ്പോഴാ അ ഠിക്കാറുണ്ട്
അല്ല ഈ യാത്രകൾ പോകുന്ന പലർക്കും ഭാഷകൾ അറിയില്ല അവരവ അതിന്റെ ഒരു സ്പിരിറ്റ് വെച്ചിട്ട് അവരങ്ങനെ പോവുവാണ് ശരിക്കും പിന്നെ യാത്രകള് പോവാന് സാമ്പത്തികമായിട്ടുള്ളരു കഴിവും കൂടെരു ഒരു ഭാഗമാണ് അത കൂടെ ഉണ്ടെങ്കിലേ പോകാൻ പറ്റും നമുിപ്പോ എല്ലായിടത്തും തോന്നുന്ന പോലെ ഇറങ്ങി പോവാാൻ വേണ്ടി പറ്റില്ലല്ലോ
അതെ പക്ഷെ എനിക്കൊന്നു പ ഭാഷ പഠിച്ചിട്ടും പൈസ ഉണ്ടായിട്ടൊന്ന നമ്മൾ ഒരിക്കല നമ്മള് പറഞ്ഞ പോലെ ആ സ്പിരിറ്റിൽ പോകുക അവിടെ ചെന്ന ആ നാടിനെ പരിചയപ്പെടുക വീണ്ടും പോ പോ എന്നുള്ള ഇതാണ്
അതെ അതെ പൈസക ഇപ്പോൊ എല്ലാം ഉണ്ടായിട്ടും പോവാൻ പറ്റാത്ത പോവാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഓരോ ഓർത്തഡോക്സ് അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ആൾക്കാര ണെങ്ക അതെ അവർക്ക് അതിനൊന്നും വേണ്ടി പറ്റില്ലല്ലോ
ശരിയാണ് അപ്പൊ എനിക്കൊന്ന് നമ്മളൊക്കെ വെറുതെ നമ്മളുടെ സമയത്ത് വെറുതെ കളയാണ് നമ്മളൊന്നും എവിടെയും പോുന്നില്ല ചോദ്യ കാര്യങ്ങളും ചെയ്യുന്നില്ല ശരിക്കുംൊന്നും യാത്രകളൊക്കെ ഒരുപാട് പുതിയ അനുഭവങ്ങളാണല്ലോ തരുന്നത്
അതെ എത്ര എത്ര അതായത് പുതിയ പുതിയ സ്ഥലങ്ങള് പുതിയ കാലാവസ്ഥകള് പുതിയ മനുഷ്യ നുര് പുതിയ ഭാഷകള് പുതിയ സംസ്കാരം അങ്ങനെ നമ്മള് ജീവ ുന്നതിൽ നിന്ന് ഒരു നൂറ് ശതമാനവും വ്യത്യസ് ശക്തമായ സ്ലത്ത് പോകുമ്പൾ നമുക്ക് അവിടുത്തെ ജീവിത സാഹചര്യങ്ങനെയുള്ളത് കൂ മനസിലാക്കി തമിച്ച
അതെ ഇപ്പം മറ്റ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന ഒരു ബാക്ക് പാക്കർ അരുണിമ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എപ്പോഴും പോകുന്നത് നിങ്ങളൊക്കെ കാണാറുണ്ടാവില്ലേ അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ട് റിസ്ക് എടുത്തിട്ടൊക്കെയാണ്
പക്ഷെ ആ കുട്ടിയുടെ മനോ മനോധൈര്യം എന്നൊക്കെ പറയുന്നത് വളരെ വിചാരിക്ക ഇന്നതില അപ്പുറംമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്
അത് അത്രയും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളൊ വന്നാലും നല്ല മനോതരുത്തോടെ നേരിടുന്ന ഒരു കുട്ടിയാണത് ഞാൻ എപ്പോഴും കാണുന്ന ഒരു വീഡിയോ ആണത്
അതെ ഇപ്പൊ ഞാൻ ഏർ ഈ ഇടക്ക് ഒന്ന് രാജസ്ഥാനിൽ പോയിട്ടുണ്ടായിരുന്നു കേക്കുന്നുണ്ടോ
ആഹ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
ക്കെ ആ രാജസ്ഥ ങ്കിൽ പോയ സമയത്ത് എനിക്ക് മനസ്സിലായത്െന്ന് വെച്ചാൽ കേരളവും രാജസ്ഥാനും ഒരു ഒരു രാജ്യം ഇത്തെ രണ്ട് സംസ്ഥാനങ്ങളാണെങ്കിൽ കൂടിയിട്ടും അവര് തമ്മിലുള്ള ഒരു സാംസ്കാരികപരമായിട്ടുള്ളതാണെങ്കിലും ജീവിത സാഹചര്യങ്ങളാണെങ്കിലും നമ്മള് വിചാരിക്കുന്നതിലേക്കാൾ അപ്പുറം വ്യത്യസ്താണ് കാരണം ഏഹ് രാജസ്ഥാനിനെ വെച്ചു നോക്കി ക്കുമ്പോ കേരളം ഒരുപാട് വൃത്തിയുള്ള സംസ്ഥാനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പൊ നമ്മള് നമ്മള് വീടുകളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ആഹ് എല്ലാം അവർ പൊതുവായിട്ട് പൊതു റോഡിലാണ് എല്ലാം ചെയ്തൊണ്ടിരിക്കുന്നത് പിന്നെ ആഹ് യാതൊരു വിധ ഗതാഗത നിയമങ്ങളോ ട്രാഫിക് അങ്ങനെ എല്ലാം വെച്ച് നോക്കുമ്പോ കേരളം ദൈവത്തിന്റെ നാടാന്ന് പറയുന്നത് ഒരു വലിയ സത്യാന്ന് എനിക്ക് തോന്നി അവിടെ പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യ അ അപ്പ നമുക്കങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം എത്രത്തോളം ബെറ്ററാണ് അല്ലെങ്കിൽ എത്രത്തോളം നല്ല താണ് എത്രത്തോളം മോശം ആണ് എന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പൊ അമേരിക്കയിലൊക്കെ പോയിരിക്കുന്ന ഒരാള് അത് കേരളവും ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോ ഏഹ് തോന്നും ഓ കേരളം അത്രക്കൊന്നും വികസിച്ചിട്ടില്ലാന്ന് തോന്നും അപ്പ അത് രണ്ടും നമുക്ക് വ വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ നമ്മള് യാത്ര ചെയ്യണം
അതുകൊണ്ടാണ് നമ്മള് ഒരുപാട് യാത്രകൾ ചെയ്യണംന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നാടിന്റെ മറ്റുള്ള രീതികളൊക്കെ മനസ്സിലാവാന് സംസ്ഥാ കാര്യങ്ങള് മനസ്സിലാവാനും നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യണം എല്ലാ നാട്ടിലും മനുഷ്യര് ഒരുപോലെയല്ല സംസ്‌കാരം ഒരുപോലെയല്ല അവരുടെ ഭക്ഷണം രീതികൾ എനിക്ക് തോന്ന്ന്നു നമ്മള് മത മതഗ്രന്ഥങ്ങളിൽ പോലും പറഞ്ഞിട്ടുണ്ട് നമ്മള് യാത്രകൾ ചെയ്യ ണന്നുള്ളത്
അതെ നമ്മുടെ സഫാരി ചാനലിലൊക്കെ കൊണ്ടുവന്നവരാണെങ്കിൽ കൂടി യാത്രകളെ പറ്റി പറയുന്നത് അത്രക്കും ഡീപ്പ് ആയിട്ടാണ് അപ്പോ ഏ ഹ് ഒരു ലോകം ഏ കണ്ടു അതല്ല അല്ലെങ്കിൽ ഒരു ലോകം കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത് ഇന്ത്യ ഒന്ന് ചുറ്റി കണ്ടാൽ മതി അത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മിനി ലോകമാണെന്നാണല്ലോ അവര് പറയുന്നെ മഞ്ഞ് മലകളുണ്ട് തയ്‌വരകൾ കളുണ്ട് ആ അങ്ങനെ നമ്മളിപ്പോ ഇ ലോകത്തിന്റെ പല ദിക്കിലും പോയി കാണേണ്ട ഒരുപാട് കാര്യങ്ങളും നമ്മുടെ ഇന്ത്യയിലുണ്ട് അപ്പൊ ഇന്ത്യ മു മുഴുവൻ ചുറ്റി കണ്ടാൽ തന്നെ ഒരു മിനി ലോകം കണ്ടു ന്നുള്ളതാണല്ലോ അവര് പോലും പറയുന്നെ
അതെ പക്ഷെ എനിക്ക് തോന്നു ഇന്നത്തെ ഒരു തലമുറ എനിക്കൊന്ന് യാത്രനോട് കുറച്ച് കൂടെ ഒരു അടുപ്പുള്ളവര് എല്ലാരും നന്നായിട്ട് യാത്രകൾ ചെയ്യുന്നുണ്ട് യാത്രകൾ ചെയ്യ്
അതെ അതെ ഒരുപാട് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും യാത്ര ത്രകളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പ നമ്മള് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുന്നത് കൊണ്ട് നമുക്ക് അത് മനസ്സിലാകാൻ പറ്റുന്നുണ്ടല്ലോ
അതെ പക്ഷേ എനിക്ക് തോന്നുന്നു യാത്രകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെ അല്ലെങ്കിലും നല്ല നിമിഷങ്ങ ഉണ്ടാവുകയാണ് ഏറ്റവും പ്രധാനം നല്ല ആൾക്കാരൊത്ത് നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റ ഏറ്റവും നല്ല യാത്ര എന്നെ സംബന്ധിച്ച്
അത് ഇപ്പോ പ്രധാനമായിട്ട് ഇപ്പോ എന്താ പറയാ അറിയാത്ത ത്ത മനുഷ്യരുടെ കൂടെ ഇപ്പ സ്ട്രെഞ്ചർ ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള യാത്രകളൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട് ജീവിതത്തിൽ ഇതുവരെ കാണുവോ സംസാരി സാരിക്കോ ഒന്ന് ഒരു നോട്ടം കൊണ്ട് പോലും കാണാത്ത മനുഷ്യരു ഒരാഴ്ചയോളം യാത്രകൾ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ടാണല്ലോ അത് ലൈഫില് ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളായിരിക്കും
അതെ അതെ അപ്പൊ എനിക്കൊന്നീ യാത്രകള് നമ്മളിപ്പോ എനിക്ക് നമ്മളൊക്കെ നമ്മളുടെ നാട് തന്നെ ഒരുപാട് കാണ ശ്രമിക്ക്യാ ഒരുപാട് ദൂരേം വല്ല്യ ഇന്റർനാഷണൽ ട്രിപ്പ് ഒന്നും ആഗ്രഹിക്കാതെ നമ്മളുടെ നാട് തന്നെ ചുറ്റിക്കാണാൻ ശ്രമിക്കു മിച്ചാ തന്നെ നമുക്ക് അത്രയും സ്ട്രെസ്സ് ഒക്കെ കുറയും
അതെ ഇപ്പൊ കേരള ആണെങ്കില് യാത്രകള് ചെയ്യാന് ഒരുപാട് നല്ല സ്ഥലങ്ങള്ണ്ട് ഒരുപാട്ന്ന് പറയുമ്പോം നമ്മള് കാണാത്തതായിട്ട് ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് ഇപ്പോ ഒരു ഒരു ജില്ലയിൽ താമസിക്കുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് ചെല അപ്പൊ ആ വ്യക്തി ആ ജില്ല പോലും കണ്ടിട്ടുണ്ടാവില്ല അതിര് ഞാൻ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മുന്നിട്ട് ഇറങ്ങണം അല്ലാതെ എനിക്ക് യാത്രകൾ ഇഷ് ചെയ്യാൻ ഇഷ്ടണെന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നാൽ അതൊരിക്കലും നടക്കില്ല
ഞാനൊക്കെ ഇപ്പം വയനാട്ടില് ജീവിക്കുന്ന ഒരാളാ അപ്പൊ അത്രയും നല്ലൊരു ജില്ലയിൽ ജീവിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ വയനാട് മുഴുവൻ കണ്ടിട്ടില്ല നമ്മള് നമ്മളുടെ തൊട്ടിലയും സ്വന്തം സംസ്ഥാനവും കാണാതെ നമ്മള് വല്യ വല്യ രാജ്യ രാജ്യങ്ങൾ കാണണംന്ന് ആഗ്രഹിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യം നമ്മുടെ സ്വന്തം സംസ്ഥാനം ജില്ലയയും ഒക്കെ കാണാ
അതെ ഞാനായപ്പോലും ഞാൻ സ്വിറ്റ്സർലാൻഡിൽ പോണംന്ന് ആഗ്രഹിക്കുമ്പോ ഞാൻ വിചാരിക്കാറുണ്ട് അവിടെ പോയിട്ട് ഞാനന്താവിടെ താഴ്‌വരകളൊക്കെ കാണണംമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ കേരളത്തിലിരിക്കുന്ന ഒരു പോയിന്റ് ശതമാനം പോലും ഞാനൊന്നും കണ്ടിട്ടില്ല. അങ്ങനെള്ള ഞാൻ പോലും ആഗ്രഹിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലൊക്കെ പോണംന്നാണ്
അതെ ഇപ്പം ഞാനും ഗൾഫ് കാണണം ന്ന് ആഗ്രിക്കുന്നൊരു വ്യക്തി തന്നെയാണ് ഗൾഫിൽ പോണംന്ന് വയങ്കര ആഗ്ര ഹള്ളൊരു വ്യക്തിയാ പക്ഷെ ഈ തൊട്ടടുത്ത വയനാട്ടിലെ വയനാട്ടിലെ എന്റെ തൊട്ടടുത്ത സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ട്ണ്ടാവില്ല. അപ്പം അത് കാണാൻ ആഗ്രഹിച്ചിട്ടും ഇല്ല പോയി ട്ടൂല്ല്യ കാരണം നമുക്ക് നമ്മുടെ ഇതിനോട് വെലയില്ലല്ലോ.
അതെ യാത്രകള് ചിയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് മുന്നിട്ട് എറങ്ങട്ടെ. അതാണ്
അതെ അപ്പൊ യാത്രകള് എപ്പഴും മനുഷ്യന് എന്താ പറയാ മനുഷ്യന് നല്ലൊരു മാനസികമായിട്ടൊരു ഉല്ലാസം നൽകുന്ന കാര്യം തന്നെയാണ് യാത്രകൾ ഇപ്പോഴൊരു യാത്രൊക്കെ പോകുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യത്തിനും
പരമായിട്ടുള്ള വെല്ലുവിളികൾ കുറയ്ക്കാൻ വേണ്ടിട്ട് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയല്ലേ നമ്മുടെ സമയം കഴിഞ്ഞു